ഹലോ
ആ അതേ കേൾക്കുന്നുണ്ടല്ലോല്ലെ
ആ എനിക്ക് കേക്കാം അവിടെ കേക്കാവോ?
അതെ ഇവിടെ കേൾക്കുന്നുണ്ടേ
ആഹ് പറഞ്ഞോ ചായൊക്കെ കുടിച്ചോ?
ആ ചായ കുടിച്ചു ങ്ങള് ചായ കുടിച്ചോ?
ആഹ് ഇവിടെ കഴിഞ്ഞു വടെ നാലുമണിയൊക്കെ ആകുമ്പഴത്തേന് ചായ ഇടും
ആ അതെല്ലേ ഇപ്പൊ കുട്ടികള് സ്കൂളിൽ ഇല്ലാത്തോണ്ടേ ഇന്ന് സ്കൂളില്ലായിരുന്നല്ലോ
ആഹ് ഇന്ന് അവധിയാണല്ലോ ശനിയല്ലേ
അതെ അതെ അതുകൊണ്ട് ഇന്നിവിടെ കുറച്ച് ലേറ്റ് ആയി
ആ ലേറ്റ് ആയി ആ പിന്നെ എന്തൊണ്ട് വിശേഷം മ ആ മഴയൊക്കെ ഉണ്ടോ അവിടെ
ആഹ ഇന്ന് രാവിലെ എ ണ്ടായിരുന്നു ഇപ്പ വൈക ഉച്ചക്ക് ശേഷം മഴല്ല ആ നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ് നല്ല വെളിച്ചോ നല്ല ചൂടും ഒക്കെ ഉണ്ട്
ഇവിടെ പക്ഷെ അങ്ങനെ ഭയങ്കര ചൂടൊന്നുമില്ല പക്ഷെ മഴ പെയ്യുന്നില്ല ഭയങ്കര ചൂടൊന്നുമില്ല പക്ഷെ
അതെല്ലെ ഞങ്ങള് തോ പുറത്ത് തിരുമ്പിയത് അല ക്കിയത് തോരട്ടിത് എല്ലോം നന്നായിട്ട് ഉണങ്ങിട്ടുണ്ട്
ആ ഞങ്ങടെ ഇവിടെ ഒന്ന് നന്നായിട്ട് ഒണങ്ങിയില്ല കാരണം ഭയങ്കര വെയിലൊന്നുല്ല എന്നൊരു മൂട കെട്ടി അന്തരീക്ഷം
ആ അതെ അല്ലെ ഇന്നലെയൊക്കെ ഇവിടെ അങ്ങനേരുന്നു പക്ഷെ ഇന്ന് നല്ല വെയില് കിട്ടി ഇന്ന് തിരുമ്പിട്ടതൊക്കെ നന്നായിട്ട് ഉണങ്ങിട്ടുണ്ട് ഒക്കെ എടുത്ത വെച്ചു
ആ ഇവിടെ പക്ഷെ ഒണങ്ങില്ല എല്ലാം സൈഡിൽ അഷേ കൊണ്ടിട്ടേക്കുവ
അതെല്ലേ
ഉം
ചായക്കെന്താരുന്നു കടി
ചായക്ക് കടിയൊന്നും ഇല്ല അങ്ങനെ ഞങ്ങള് അങ്ങനെ കടിയൊന്നും സാധാരണ കാണാറില്ല പിന്ന വ വല്ലപ്പോഴും വല്ല മിച്ചറോ അങ്ങനെ വല്ല ഒണ്ടെങ്കി കഴിക്കും അങ്ങന നിർബന്ധോന്നു ല്ല ആ ഇല്ലില്ല അങ്ങനെ വൈകിട്ടത്തേക്ക് വേണ്ടി അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഒണ്ടാക്ക റില്ല അവിടെ ഒണ്ടാക്കുവോ
ക്കാറുണ്ട് കോതമ്പ് റേഷൻ കടേന്ന് ആട്ടപ്പൊടി കിട്ടുവല്ലോ
ആ കിട്ടും കിട്ടും
ണ്ട് ശർക്കരക്കൊ
ആ മനസ്സിലായി അതെങ്ങനെ ബോൾ ആക്കിയിട്ടാണോ അതോ മറ്റേ എലയിൽ പര
ഇല്ല എലേലല്ല ആ ആദ്യം കൊയ പത്തിരി ഗോതമ്പ്മാവ് നല്ല കൊയച്ച് പത്തിരി പോലെ പരത്തും അതിനുള്ളിൽ മാ ഈ മസാല വെച്ചിട്ട് ഇനി ഇപ്പം എരുവിനാണെങ്കിൽ ഉരുളങ്ങങ്ങ് അങ്ങനത്തെ എന്തെലും മസാല എടുക്കാം ആ മസ അതെ അതെ മസാല വെച്ചിട്ട് ആവിക്ക് വേവിക്കും
ആവിക്ക് വേവിച്ച് ആ മനസ്സിലായി
ഇവിടെ മധുര ഇടുന്ന ഇവർക്ക് നല്ല ഇഷ്ടാ എല്ലാർക്കും
ആ മധുരം ശർക്കര വെക്കുംല്ലേ
ശർക്കര
ആ തേങ്ങ വെക്കുവോ
ആ തേങ്ങേ ശർക്കരേം കൂടി
ആ ഈ തേങ്ങേ ശർക്കരുട തിന്നുമ്പ നല്ല ടേസ്റ്റ്
ടേസ്റ്റ് ആണ് അത് ആവില് വേവിക്കുമ്പോ ഒന്നും കൂട വേറൊരു ടേസ്റ്റ്
ആ ആവിൽ ആവുമ്പ ഇച്ചരൂടെ നല്ല എണ്ണയൊന്നും ആവ ആവുന്ന സാധനം അല്ലല്ലോ ആ അതാ ഈ വാ വാഴ യിലേ ലൊക്കെ വെക്കുമ്പഴായാലും അതിന്റെ മണം വരും
അതെ അതെ രുചി കൂടെ പക്ഷെ എനിക്ക് എനിക്ക് തോന്ന എടുക്കുമ്പ ഒന്നും കൂടൊരു ക്രിസ്പി ഒന്നും കൂടൊരു കറുമുറ്
ആ അത് പിന്നെ പൊരിക്കുമ്പോ അങ്ങനാണല്ലോ തേസ്ച്ചിരൂടെ എങ്ങനെ പോയാലും
അതെ അതെ അതെ
ഞങ്ങടെ വീട്ടിലും ഒണ്ടാക്കും പക്ഷെ അതിങ്ങനെ ചായക്ക് വേണ്ടി അങ്ങനെ ഒണ്ടാക്കാറില്ല ഇപ്പൊ രാവിലെ കാപ്പിയൊന്നും ഇല്ലെങ്കിൽ വൈകിട്ട് എന്തെങ്കിലും ക കഴിക്കാൻ വേണ്ടിട്ട് അന്നേരം ഒന്ന് ഒണ്ടാക്കും
അതെല്ലെ ഞങ്ങള് രാവിലെ പിന്നെ പത്തിരി, ദോശ അങ്ങനെയൊക്കെയുള്ള കടികളാ ണ്ടാക്കാറ്
ആഹ് ഞങ്ങടെ ഇവിടങ്ങനാ ദോശ, ഇഡലി അ പ്പം ഇടിയപ്പം അങ്ങനെക്കെ
അതെയെ ഇന്ന് എന്ന ഒണ്ടാക്കാറ് ചിക്കൻ ആണോ ഒ കറി കറികളൊക്കെ ആയിട്ട്
ആ അങ്ങനൊന്നും ഇല്ല ചിക്കൻ അങ്ങനെ എപ്പോഴും മേടിക്കാറില്ല വല്ലപ്പോഴും ചിക്കനും ബീഫും ഒക്കെ വാ വാങ്ങൂ ഇവിടെ തോനെ എന്നും വാങ്ങുന്നത് മീൻ കിട്ടുവാണെങ്കി എന്നും മീൻ വാങ്ങും
അതെ അതെ
ആ ഇപ്പൊ പിന്നെ ഈ മഴയൊക്കെ ആയപ്പോഴ്ത്തേന് മീനൊക്കെ കിട്ടാൻ ഇപ്പൊ പാടാ ട്രോള് ളിങ്ങക്കെ വന്നപ്പഴ്തേന്ന്
ഉം മീൻ കിട്ടാനൊക്കെ പാടാ
ആ അതുവല്ല ഇപ്പം പയങ്കര തോനേം പൈസയാവുന്നുണ്ട് മീന് കൊറച്ച് മീനേ കിട്ടു തോ നെ പൈസക്ക്
അത് ശെരിയാണ് ഭർത്താവ് എപ്പഴും പറയും ഞാനത് ചെ ചെറി
ആ പറഞ്ഞോ
എന്റെ ഭർത്താവ് പത്ത് രൂപക്ക് ഒരു വല്യ കേസ് നേറയെ മീൻ കിട്ടിരുന്നു ഇപ്പം നൂറ് രൂപ കൊടുത്താലും വലിയ കേസ് നെറച്ച് കിട്ടൂല കൊറ ച്ചെ കിട്ടുള്ളൂ ന്നൊക്കെ പറയും
ത്ത കണക്കെ അല്ലല്ലോ ഇപ്പം സാധനങ്ങക്കൊക്കെ വെല കൂടുതലേ ഇപ്പൊ മീനായാലും പണ്ട്
ഒരു കൊറച്ച് നാൾക്കൾക്ക് മുമ്പ് എന്ന്ച്ചാ ആ അമ്പ് രുടെ മീനൊക്കെ വേടിച്ചാ അത്യാ ശ്യം ഒണ്ടാരുന്നു
അതെ അതെ
അതിന് മുമ്പ് മുപ്പരുപക്ക് മീൻ മേടിച്ചിരുന്ന സമയം ഒണ്ട് അയിന് മുമ്പ്
പിന്നെല്ലാതെ ഞമ്മള ഇപ്പൊ ഈ സമയക്കെ പ്പോ എല്ലാത്തിനും നല്ല വെല കൂടിട്ടുണ്ട്
അതാ ഇപ്പം അതിപ്പോ പിന്നെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കായാലും മ ഴയൊക്കെ ആകുന്ന സമയത്ത് അവർക്കും പോവാൻ പറ്റത്തില്ല അങ്ങനൊരു പ്രശ്നോം ഒണ്ട് മീൻ ഒള്ളപ്പോ ഇഷ്ടം പോലെ മീനാ
അതെ
ആ ഒള്ള സമയ ആണെങ്കിലെ ഒരുപാട് സ സ് മീൻ കാണാം ഈ ചെല സമയം ഒരു മീൻ ഒണ്ടങ്കി എന്നും മത്തിയാണെങ്കി എന്നും പിന്നെ മ
അതെ അതെ പക്ഷെ ഇപ്പൊ നല്ല മത്തി നല്ല വല്യേ വല്യ മത്തിയാന്നാ തോന്നുന്നേ നല്ല ഉള്ളിലും
ആഹ് ഇപ്പൊ ആ ഇപ്പൊ നല്ല ചാളയും മത്തിയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു
അതെ അതെ
അതൊക്കെ വെച്ചാ ഒരു കറിയവോല അവിടങ്ങന ഈ ബീഫും ചിക്കനുവെക്കെ എടക്ക് എടക്ക് വെക്കാറുണ്ട് ഇന്ന് സ്പെഷ്യലും വല്ലോ ഒണ്ടാരുന്നോ?
എ ഏതെങ്കിലും കാലത്ത് വാങ്ങിയെങ്കില ഒള്ളൂ വാങ്ങാറേ ഇല്ല ചിക്കന് അതെ ചിക്കനും മീനും വാങ്ങും ചിക്കനാണ് അധികോം വാങ്ങാറ്
നാളെ ഇനിപ്പോ ഞാറാഴ്ചയാവുമ്പോ വല്ല സ്പെഷ്യലും ഒണ്ടോ
ഇല്ലില്ല ഞാറാഴ്ച അങ്ങനെ ഞാറാഴ്ച്ചന്ന് ന്നുവില്ല ഞമ്മുക്ക് ആഹ് എ ന്ന മുപ്പ- ഭർത്താവ് എന്തണ കൊണ്ടെർ ണ് അതിണ്ടാക്കും ഏ -മക്ക് ഞായറാഴ്ച്ച അങ്ങൻത്തെ അ്
ആ ഞങ്ങടെവിടൊക്കെ കൂടുതൽ ഇങ്ങനെ ചിക്കനൊക്കെ വരുന്നത് ഞായറാഴ്ചയ
അതെ ലേ
ആ അന്നാണല്ലോ എല്ലാരും വീട്ടിൽ നിക്കുന്ന ഒരു ദിവസമായി-
ആഹാഹ്
അന്നിപ്പം ഞായറാഴ്ചയാകുമ്പം ചീനിയൊക്കെ വേവിച്ച്
ആഹ് നല്ല ടേസ്-
അങ്ങനെ വെക്കാറുണ്ട്. ആ ആണ് അപ്പൊ അതിനൊരു പ്രത്യേക ടേസ്- ഞാൻ എപ്പോഴും നമ്മൾ എപ്പൊയും നമ്മൾ ഞാന എപ്പയും നമ്മൾ കഴിക്കുന്നില്ലല്ലോ. വല്ലപ്പോഴും കഴിക്കുമ്പോ അതിന് ടേസ്റ്റായിരിക്കും ഇപ്പൊ മീനൊക്കെ നമ്മളെന്നും കഴിക്ക് കഴിക്കുന്നുന്നത് കൊണ്ട് നമുക്കൊരു പ്രത്യേകത കാണത്തില്ല അയ്ന്
അതെ അതെ
അന്നേരം അങ്ങനൊക്കെയാ
വീനും കപ്പേം എ
ആ കഴിക്കാറുണ്ട് ആഹ ഞങ്ങ- അതന്നെ ചീനീന്ന് പറയുന്ന കപ്പ
അതേലെ ഞങ്ങൾ കപ്പ അല്ലെങ്കിൽ ഊളാന്നൊക്കെ ഇവിടെ പറ- ഏറിം
ആ അങ്ങനെയും പറിം. ഞങ്ങള് ചീനീന്ന് മരച്ചീനി ചീനീന്നൊക് ക്കെ പറയും കപ്പാന്നും പറയുന്നവരുണ്ട്. നമ്മൾ ഈ കപ്പ കപ്പക്കാ
അഹ് ആഹ ഞങ്ങളിവിടെ ചീനീന്ന് പറയാ- ഉം കപ്പക്കാന്ന് പറയുന്നത് എ്
എ പപ്പായ ഉണ്ടല്ലോ പപ് പായ. ആഹ്. ആ ഇവിടെ പപ് പ്പായന്ന് കപ്പക്കാന്നാ പപ്
അതേലേ ഞങ്ങള് ചീനീന്ന് പറയുന്നതന്താന്നെച്ചാല് വല്യൊരു മരംണ്ടിവ്ടെ ചീനിക്കായിന്ന് പറയും. അതെയതെ വല്യ മരാണ് റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും. നല്ല ചെറിയ ഇലയായിട്ട് അതില് നീണ്ട കറുത്ത കായി
ആഹ്
ഉം
അങ്ങനെ പലയിടത്തും ഓരോന്നിനും ഓരോ പേരിലും പറയുന്നേ
അതെ
-ങ്ങളായാലും അതുപോലെത്തന്നെ ഈ തണിമത്തങ്ങക്കെ ആയാലും നിങ്ങൾങ്ങനെ വത്തക്ക്
അതെ ഞങ്ങള് വത്തക്കാന്നാ പറയാറ്
ആഹ് ഞങ്ങളിവിടെ തണ്ണിമത്തങ്ങാന്ന എപ്പോഴും പറയുന്നെ
ആണോ ആഹ്
ഈ ചൂട് സമയം ആവുമ്പോ അതാണല്ലോ മെയിൻ
അതെ ത- ഉം ഞങ്ങള് വത്തക്ക വെള്ളം ഉണ്ടാക്കാന്ന അതെ
ആഹ്
അന്നെരം ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാം. അതാകുമ്പോല്ല അതിന് അതിനകത്തന്നെ ഒരു വെള്ളത്തിൻ്റെതുണ്ടല്ലോ പ്പൊ നല്ല മധുരമള്ളൊക്കെയാണെങ്കി നമുക്ക് അല്ലാതെം തിന്നാ. ജ്യൂസ് അടിച്ചി-ന്നാ
ആഹ് നല്ല മധുരള്ള നല്ല സീസണില് കിട്ടണം. അപ്പൊ നല്ല മധുരോം ണ്ടാവും കളറും ണ്ടാവും
ആഹ അതാന്ന ചിലത് പക്ഷേ ചിലത് -ലതിനെ പക്ഷെ വിളയാത്തതായിരിക്കും. നമ്മൾ വന്ന് മുറിച്ച് നോക്കുമ്പോഴായിരിക്കും കളറും കാണത്തില്ല ടേസ്റ്റി കാണുന്നത്
അത് ശെരിയാണ് അങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് നഞമ്മള് ബുദ്ധിമുട്ടുക കാരണം ജ്യൂസ് കടിക്കുകയാണെങ്കിലും മതിരല്ല്യാഞ്ഞാലും ഒരുപാട് പഞ്ചസാരയും ചേർക്കണം
അതാ അതിന് കളറും കാണത്തില്ല വിളയാത്ത ഒ ഇത് വരും ആ കുരു അതിന്റെ കുരു കാണുമ്പോ അറിയാം കളറ് കറുത്ത കളർ ആയിട്ടുണ്ടായിരിക്കത്തില്ല
ആ അതെ അതെ അതുപോലെ തന്നെ അത് ജ്യൂസ് അടിക്കുമ്പോ ഒരു ചൊയ പച്ചവെള്ളത്തിന്റെ ചൊയായിരിക്കും
ആ അതിനൊരു ടേസ്റ്റും കാണത്തില്ല എന്തോ വെള്ളം നമ്മൾ അടിച്ചെണക്ക ആയിും
അതെ നിങ്ങള് ആ എന്തൊക്കെയാ വേറെ രാത്രിക്ക എന്തൊക്കെയ ഇണ്ടായിക്കോ
രാത്രി ഞങ്ങള് സാധാരണ ചോറ് തന്നെയാ കഴിക്കുന്നത് അങ്ങനെ പ്രത്യേക സ്പെഷ്യൽ ആയിട്ട ഒന്ന് രാത്രി ഉണ്ടാക്ക ഉച്ചക്ക്ന്താണോ അത് തന്നെ അവിടെങ്ങെപ്പാത്തി
ഇല്ല ഇല്ല ചോറ് തന്നെയാണ് ചോറും ഉപ്പേരിയും എന്തെങ്കിലും ഒരു കറിയ ഉണ്ടാക്ക
ആഹ ഇപ്പൊ രാത്രി ചെലപ്പോ ഉച്ചക്ക് ല്ലാത്ത ഏതെങ്കിലും ഒരു കറി ചിലപ്പോ അധികം കാണും ചിലപ്പോ മാത്രം
അതെ അതെ
ആ അല്ലാതെ രാത്രി അങ്ങനെ പ്രത്യേകിച്ച് ഇനി ഉണ്ടാക്കാനൊന്നും വയ്യ ആർക്കും അതൊരു മെനക്കെട്ട പണില്ല രാവിലെ ഉണ്ടാക്കണം ഉച്ചക്ക് ഉണ്ടാക്കണം രാത്
ഇവിടെ പക്ഷെ ചോറ് നല്ല ചൂടോടെ വാണട്ടോ വരെ ഉപ്പാക്ക്
അപ്പം വൈകിട്ട് ഒന്നൂടെ വെ
ആഹ് അതെ അതെ
ആഹ്
രാവിലെ കൊറച്ച് വെക്കും അതെ രാവിലെ കൊറച്ച് വെക്കും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പേക്ക് വീണ്ടും ചോർ വെക്കും കറിയൊക്കെ പിന്നെ അത് ചൂടാക്കും അത് കുഴപ്പില്ല
ആഹ് കറി നമുക്ക് ഒന്നുകൂടെ ചൂടാക്കിയാൽ മതില്ലോ അതിനൊപ്പം ചൂട് വന്നോളും പ്രത്യേകിച്ച് ഈ മഴ സ സമയത്തൊക്കെ ചൂടോടെ കഴിക്കാൻ നമുക്ക് ഇച്ചിര
ആഹ് അതെ പിന്നെ ഒരു ജോലി എടുത്ത് വന്ന് കൊയ്ങ്ങി വരുമ്പോ നമ്മൾ തണുത്ത് കൊടുക്കുന്നത് ശരിയല്ലല്ലോ
ആഹ് അതാ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കണം
അതെ
ആഹ് എങ്കി ശരി കറണ്ടും പോയി
ഓക്കെ ഓക്കെ